ഹലോ
ആഹ് കേൾക്കാവോ ഹലോ കേൾക്കാവോ?
ഹലോ
ഹലോ കേൾക്കാവോ? ആ എന്താണ് നീ നേര് ത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഞാനിപ്പളാണ് കണ്ടത്ട്ടോ. ഞാനൊരു കല്യാണത്തിന് പോവാന്നിക്കയിരുന്നു. അപ്പൊ
ആഹ് എന്തെങ്കിലു ജോലിയില് വേക്കൻസി ക്കൊയുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ജോലിയുടെ എന്തായാലും വേക്കൻസിയൊക്കെണ്ടോന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു. നീയാവുമ്പോ ഈ പൊറ്ത്തൊക്കെ നടക്കുന്നാണല്ലോ. എന്തെങ്കിലു ജോലീടെ ഇതൊക്കെ കാണുന്നുണ്ടോ? ഞാനിപ്പോ ഇൻ്റീടില് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇൻ്റീട്ല് വലുതായിട്ടൊന്നും കണ്ടില്ല.
അയ്യോ ഞാന് ഞാന് സത്യം പറഞ്ഞ എന്റെൽ കൊറ്ച്ച് ഡീറ്റെയിൽസ്ണ്ട്. ഞാന് അത് വാട്സആപ്പിലൊന്നയക്കാം ഞാനിപ്പൊരു കല്യാണത്തിനൊക്കെ പോവാൻ നിക്കാര്ന്നു. ഒരു മേര്യേജുണ്ട്. അല്ല ഇവിടെ അടുത്ത് വീട്ടില് തന്നെയാണ്. ആഹ് ഇവിടെ അടുത്ത വീട്ടിലൊരു കുട്ടീടെ ആണ് അപ്പൊ നമ്മൾ അയിന് വേണ്ടി പോവാന്നിക്ക ആണ്. അപ്പളാണ് ഞാൻ നിന്റെ ത് ഇങ്ങനെ കോ നിങ്ങള് കോളെയ്തത്. ഏഹ് കണ്ടത് അപ്പൊ പെട്ടെന്ന് നമ്മള് പിന്നെ രാവിലെ പോയി ഇപ്പ വന്നിട്ടേ ഉള്ളൂ
കല്യാണത്തിന് നീയേതാ സാരിയാണ് ഉടുക്കുന്നേ എന്താണ്?
ആഹ് അതായത് നമുക്ക് എന്താപ അടുത്ത വീട്ടിലെ കുട്ടിയായത് കൊണ്ടേ ചെക്കൻ ചെ ക്കന്റെ കല്യാണാണ് അപ്പൊ അപ്പൊ രാവിലങ്ങനെ സാരി ഉടുത്തു. ഉച്ച കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു ലഹങ്ക പോലത്തെ ആണ്. ആഹ് അപ്പൊ എന്താ പറയാ പിന്നെ ആ രാവിലെ പോയിട്ട്താ ഒര് രണ്ട് മൂന്ന് നാല് മണിക്കാണ് വന്നത് ഞാന്.
ഉം നീ ഇവിടുന്നറീല ഈ ലഹങ്കൊക്കെ എടുക്കുന്ന കാലിക്കറ്റ് അങ്ങനെയൊക്കെയാണോ എവിടെയാ?
നമ്മള് ഏഹ് നമ്മള് എന്താ പറയാ നമ്മളടുത്ത് അങ്ങനെ ഒരു സ്പെസിഫൈ സ്ഥലൊന്നുല്ല. ഞാന് അ സാരിഒക്കെ ഇടുത്ത് ഞാൻ കോയമ്പത്തൂര് പോയിട്ടുണ്ടായിരുന്നു.
ഓക്കെ കോയമ്പത്തൂർ എങ്ങനെയാണ് പൈസെക്കെ റേയ്റ്റൊക്കെ?
അഹ് പൈസാന്ന് പറയുമ്പോ ആഹ് വല്യ കൊഴപ്പല്ല നമക്ക് അഫോട് ചെയ്യാ പറ്റുന്നതാണ്. സത്യം പർണാ..
നമ്മളെപ്പം കാഞ്ചീപുരം.. കാഞ്ചീപുരം.. കാഞ്ചീപുരം പോവാൻ വേണ്ടി. നോക്കുന്നുണ്ടേ നമ്മള്. ഏഹ് മീൻ ബൾക്കായിട്ട് കൊറച്ച് സാരി എട്ക്കണയിര്ന്നു..
ഓ ഓക്കേ ഓക്കേ ആഹ് നമക്ക്. ബൾക്കായിട്ട്ടുക്കയാണെങ്കി. നമുക്ക് ഹ്ഹേ.. ഇതേപോലെ കോയമ്പത്തൂരോ. ഇല്ലെങ്കിൽ മുംബൈയിലോക്കെ. പോയാമ
ക്കാഞ്ചിപുരം. ഇതിപ്പോ എന്റെ ബന്ധുക്കൾ അവിടെ ക്കാഞ്ചപുരത്തുണ്ട്. അപ്പോ അവര് പറഞ്ഞിട്ടുണ്ടെ പൈസക്കെ നല്ല കൊറവാണ് ഇവിടെ ആയിരം ഉള്ളതിനേക്ക.. അവിടെ ഇരുന്നൂറ് രൂപയൊക്കെള്ളു. അങ്ങനെരിത് വന്നപ്പം. അപ്പനമ്മള് ങ്ങനെ പറയുന്നുണ്ടായിരുന്നു.
ഇല്ല നമ്മള് പൈസ നോക്ണെങ്കി. പൈസന അനുസരിച്ച്. ക്വാളിറ്റിന്നെ ണ്ടാവുള്ളു ഇപ്പൊ. ഇപ്പൊരു. ഇരു. ഇപ്പൊ ഹ്ഹ്. കൊറച്ചു നേരത്തെ പറഞ്ഞു ഇരുപത്തയ്യായിരത്തിന്റെ സാനം.. അയ്യായിരത്തിന് കിട്ടിയെന്ന് പറഞ്ഞാ. അയിനനുസരിച്ചട്ട. ക്വാളിറ്റി അഹ്. നമുക്ക് കമ്മിയാവും. അയിനിക ഈ എനിക്ക് തോന്നി. കാഞ്ചീത്തിനൊക്കെ നല്ല അത്യാശ്യം നല്ലൊരു റൈറ്റ്ണ്ട്.. അതെയത് ഒരു നല്ല. അതെ അത്യാശ്യം നല്ലൊരു റൈറ്റ് ണ്ട്ന്നാണ്.. ഹ്. എനിക്ക് അയിനെ കുറിച്ച്. കാഞ്ചു വര്ത്തിനെ കുറിച്ചിട്ട് എനിക്കറിയില്ല. നമ്മളങ്ങനെ. സ്പെസിഫൈ. ചെയ്തിട്ടില്ല..
ആഹാ..
അത്യാവശ്യം നല്ലൊരു റൈറ്റി വരുന്നുണ്ട്. പിന്ന ഞാനിതേപോലെ... വിടിം നോക്കിയട്ടോ ഞാനിവിടെ ഏഹ് മറ്റേ ആര്യ ബഡായില്ലേ ഒരു സെലിബ്രിറ്റി ആഹ് അവുക്കത് കൊച്ചിലുണ്ടല്ലോരു സൊറ.
ആഹ് അവിടെ പോയിട്ടുണ്ടായിരുന്നോ..
ആഹ് അവിടെ പോയിട്ടല്ല അതെ ഞാൻ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തായിരുന്നു അപ്പൊ. അപ്പൊ അവര്ന്നെ പറയുന്നുണ്ട്. കാഞ്ചിരത്ത് ഓയ്ച്ച നല്ല പൈസയാണ് പിന്നെ അവര് എന്നെ ഇങ്ങനെ എന്നെ ഫോളോ ചെയ്യുന്ന ഒരു ഒരാളാണ്.
ആഹ് എനിക്ക് സാരികളൊക്കെ എവിടെയാണ്‌ വെല കൊറച്ച് കിട്ടുന്നത് എന്നൊക്ക നോക്കിയിട്ട് ഉണ്ടായിരുന്നങ്കിലെ. ഒര് ആവശ്യണ്ടായിരുന്നു ഒരു കല്യാണക്കെ വരുന്നുണ്ട് നമുക്ക് കൊറെ അധികം പേർക്കെടുക്കാനുണ്ടായിരുന്നു. അപ്പം തമിഴ്നാട്ടില് തമിഴ്നാട്ടില് ഉം
ഇപ്പൊ ചെന്നൈയിൽ ഏഹ് ചെന്നൈയിലല്ല കോയമ്പത്തൂരൊക്കെ പോയിന്ന് പറഞ്ഞ നമുക്കത്യാവശ്യം. കിട്ടും നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് കിട്ടും. വല്യ കൊഴപ്പണ്ടാവില്ല പഷേ ഇതേപോലെ. ക്വാളിറ്റി കമ്മിയായിരിക്കും. നമ്മള് പൈസ കൊറയുന്നനുസരിച്ചിട്ട് ക്വാളിറ്റി കമ്മിയാവും. പഷേ എന്നാലും. ഏഹ് അത്യാവശ്യം നല്ലൊരു ബഡ്ജറ്റ് ണ്ടെങ്കി. അത്യാവശ്യം നല്ലൊരു കൊറച്ച് സാരിക്കെ കിട്ടും.
പക്ഷെ എനിക്ക് തോന്നുന്നു ആ സാരികളൊക്കെയാണ് ഇവിടെ കൊണ്ടുവന്ന് വിക്കുന്നത്. അങ്ങനെയാണോ.
അഹാ ആഹ് അതെ അതായത്
ആ സെയിം സാരികൾ തന്നെണ് അല്ലെ.
അത് അതെ അതെ അത് ഞാൻ കണ്ടിട്ടുണ്ട് ട്ടോ അതായത് ഞാന്. എതൊക്ക ഇതേപോലെ നമ്മള് യൂട്യൂബേഴ്ന്നെ ഇൻഫ്ലുവൻസ് വരില്ലേ അതായത് എനിക്ക് തോന്നുന്നു ആഹാനന്റെ സാര്യ തോന്നുന്നു ആഹാന അത് സിസ്റ്റേഴ്സ് ആയിട്ട് കൊറച്ച് ചെയ്തിട്ടില്ലേ. രു പുതിയൊരു ബിസിനസ് ചെയ്തില്ലേ ആ അതും. പിന്നെ വേറെ എന്താ പറയാ. എനിക്ക് തോന്നു കാഞ്ചീപുരന്നെ തോന്നുന്നു ആര്യബടായിന്റെന്നെ തോന്നുന്നു അതിന്റെ സെയിം ഏഹ് സാരിന്നെ ഡിഫറന്റ് ആയിട്ടുള്ള ഇലേല് ഞാൻ കണ്ടിട്ട്ണ്ടായിര്ന്നു. എനിക്ക് തോന്നു ആര്യബടായിന്നെ തോന്നു. അത് വേറെ ആരൊന്നു എനിക്കറീലാ..
ആഹ്
അതായത് ഒരു അയ്യായിരത്തിന്റെ സാരി ആഹാന. അവര് പതിനയ്യായിരത്തിന് കൊട് ക്ന്ന അങ്ങനെയൊക്കെ.
ഓക്കേ.
ആഹ് ഈ ഇവരിനേ. നോക്കാതെരിക്കായിരിക്കു. നല്ലത്ട്ടോ ആഹ് അതായത് ഈ അഹാനാ അഭിന്റെ ഫാമിലിന്റെല്ലേ
ആഹ്‌
കാര്ണം അത് ഭയങ്കര റൈറ്റാണ് വരുന്നത് ഇതൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ കൊർ കൊർച് മുന്നെ സെർ ചെയ്തിട്ട്ണ്ടായിരുന്നു
പക്ഷെ ഇതിന്റെ റൈറ്റ് ഒക്കെ നല്ല റേറ്റ് ആണല്ലോ കാണിക്കുന്നത് അല്ലെ നല്ല റേറ്റ് ആണ് വരുന്നത്
അതെ അതെ അതാ ഞാൻ ക പർഞ്ഞത് അതായത് അതിന്റെ ഇങ്ങനെ നോക്കതിരിക്കായിരിക്കും നല്ലത് ഞാൻ കൊർ ഞാൻ കൊറച്ച് സെർച്ച് ചെയ്തതിൽ ആ വിറ്റ്ഞ്ഞേണ് ഏറ്റവും കൂട് തല് ങ്ങനെ പൈസ ഉള്ളത്
ഉം
പക്ഷെ ജ്വല്ലറീസിനൊക്കെ എനിക്ക് തോന്നുന്നു ദിയന്റെ അത്യാവശ്യം വല്യ കൊഴ്പ്പല്ല ട്ടോ
ആണോ ഉം
അത് ബെറ്റ്റാണ് പക്ഷെ ഈ സാരി അതൊക്കെ വയങ്കര റേറ്റ് ആണ് ഓവർ റേറ്റ് ആണ് സക്കന് റ്റ
ഉം അതെ നമുക്ക് പിന്നെ നമുക്കെന്തായാലും വളരെ നല്ല ക്വാളിറ്റിയിലും വളരെ കുറഞ്ഞ വെലയിലാണല്ലോ നമുക്ക് കി ട്ട്ണത് അല്ലാതെ കൂടിയ വിലയില് കൊർഞ്ഞ ക്വാളിറ്റി ഈ സംഭവങ്ങളൊന്നും കിട്ടിട്ട് നുമുക്ക് കാര്യല്ലല്ലോ
അതെ അതെ അല്ല ഓഹ് നമുക്ക് ഓഹ് ഒരു കൊറെ ബൾക്ക് ആയിട്ട് വേണങ്ങേ നോക്ക് കോയമ്പത്തൂര് പോയി എട്ക്ക പോയി എടുക്കായിരിക്കും കൊറ്ച്ചൂടി നല്ലത് പിന്നെ ഒന്ന് രണ്ട് സാര് താണ് പറിമ്പോ മാത്രം ഇബടെ അടുത്തെന്നെ എവിടെയെങ്കിലൊക്കെ നോക്കയ്ക്കാരം അതിന്റെ നമുക്ക് ഒരു ദ് വസം പോവും ചെൽപ്പം രണ്ട് ദ് വസം പോവും കാര്ണം ചെലേ സമത്ത് നമ്ക്ക് കിട്ടില്ലഏഹ് കിട്ട കിട്ടില്ലല്ലോ നമ്മൾ ഉദ്ദേശിച്ച സാനം പിന്നെ അതു കോയമ്പത്തൂരങ്ങനെ ഷ് ഇഷ്ടംപോലെ സ്ഥല ഏഹ് സാരി കിട്ടുന്ന ഒരു സ്ഥലങ്ങളുണ്ട്
അതെ ഉം
ആഹ്‌ അപ്പൊ പിന്നെ ചെൽപ്പം ഒരു ദിവസം കൊണ്ട് തന്നെ നമ്ക്ക് ഒരു ബൾക്ക് വേണം പറഞ്ഞാ ചെൽപ്പം കിട്ടാൻ ചാൻസ് ചാൻസ് ഇല്ല
ഞാനവ്ടെ തമിഴ്നാട്ള്ള കൊറ് ച്ചാൾക്കാരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് നമുക്ക്ങ്ങനെ വേണോന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവരൊക്കെ നോക്കുന്ന പോലെ അവര് പറഞ്ഞിട്ടില്ല നന്നായിട്ട് ആഹ് ആഹ് ഇത് പറഞ്ഞിട്ടില്ല കിട്ടുന്ന് പ്പ അത് പറഞ്ഞിട്ട് വേണം നോക്കാൻ വേണ്ടി എന്ന് വിചാരിച്ചിരിക്കുന്നു
ഉം ഉം ഒഴിവാക്കി ഏ നമ്മള് പിന്നെ എന്താ റിയാ പിന്നെ കോയമ്പത്തൂര് പോവാണെ കോമ്പത്തൂർ തന്നെ സാധ്യം കിട്ടും നമുക്ക് ജ്വല്ലറീസും ജ്വല്ലറീസിന്റെ കടീം ണ്ട് ട്ടോ
പക്ഷെ അത് ഈ തമിഴ്നാടിലെ ജ്വല്ലറി ആണോ നമ്മുടെ കേരള ജ്വല്ലറീസ് അങ്ങനെ ഒരു ഇത് കിട്ടോ
ആഹ്‌ അഹ്‌ ല്ല ഔ ല്ല ആൾക്കാര് മൊത്തത്തില് എനിക്ക് തോന്നുന്നു ഈ ഇവിട്ന്നൊ ഇവിട്ന്നൊക്കെ തന്നെയാണ് പർച്ചയ്സ് ചെയ്യുന്നത് മുംബൈ തമിഴ്നാട് ങ്ങനെ കോയമ്പത്തൂര്ല്ലേ തമിഴ്നാട്ടിൽ കോയമ്പത്തൂര് അവിടുന്ന് അവിടുന്നൊക്കെ തന്നെയാ ണ് ആൾക്കാര് മലയാളി സൊക്കെ ഓൾമോസ്റ്റ് എല്ലാവരും കൊണ്ട് തരുന്നത് അതായത് പ്പിന്നെ ഞാനിങ്ങനെ ഏതോ പിന്നെ ഏതോ ഞാൻ വീടുകളിൽ കണ്ടിട്ടുണ്ട് അതായത് നമ്മടെ ഏഹ ജ്വല്ലറീസ് ഉണ്ട് അത് ഇവിടെ മുന്നൂറ് അഞ്ഞൂറ് രൂപ ഒക്കെയുള്ള സാനം അവിടെ അമ്പത് രൂപയ്ക്ക് കിട്ടുന്ന്ണ്ട് ഞാൻ ഏതൊരു വീഡിയോ കണ്ടതാണ് ഞാന് അത് കി കിട്ടിയ ഞാൻ അയച്ചരാട്ടോ എന്തായാലും
അയിക്കോട്ടെ ഉം
ഉം അപ്പ അങ്ങനെ അങ്ങനെ കണ്ടിട്ടുണ്ട് അതായത് അവിടെ അമ്പത് രൂപയ്ക്കുള്ള സാനം ഇ ഇവടെ മുന്നൂറ് നാന്നൂറ് അഞ്ഞൂറ് ആഹ്‌ എയ്ഞ്ചായിരിക്കണം അപ്പ നോക്കിയോ ക്ക അത്രയും ഡിഫ്റൻസ്
ഉം
ആഹ് പിന്നെ നമ്മൾ കുറച്ചും കൂടി ബൾക്ക ആയിട്ട് നോക്കുകയാണെങ്കി ഇതേപോലെ ഹ് മുംബൈ ഹ് കോയമ്പത്തൂര് അവിടെക്കെ തന്നെ ആയിരിക്കാം
അതെ നമുക്ക് എന്തായാലും ഒരു വണ്ടി എടുത്ത് അങ്ങോണ്ട് പോയാ മതിയല്ലോല്ലേ ഒരുവാശ്യുള്ളത് എല്ലാം കൂടി എടുത്തിട്ട് വന്നോണ്ടി ഒരു ഫാമിലി എന്തായാലും എല്ലാരും കൂട്ടിക്കൊണ്ടേ പോവാ പറ്റയുള്ളൂ അപ്പ പിന്നെ ഒരു വണ്ടി അടുത്ത് കൊണ്ട് പോയി ണ്ടെങ്കിൽ പിന്നെ നമുക്കെന്തായാലും അല്ലെ ക്വാളിറ്റി ഐറ്റംസ് ഇവിടൊക്കെ സാരി ഇവിടെയൊക്കെ സാരിക്കൊക്കെ എന്തൊരു പൈസയാണ് അടുക്കാൻ വരെ പറ്റത്തില്ല ഒരു മിനിമം ഒരു നല്ല സാരിക്ക് ആ അഞ്ഞൂറ് രണ്ടായിരം അല്ലെ ആഹ് ഒരു വെലയിലല്ലേ കയറുന്നെ
സാരി മാത്രമാണോ മറ്റേ ഒരു ചെറിയ ടോപ്പിന് പോലും ഇപ്പോ എന്താ പറയാ അഞ്ഞൂറിന്റെ താഴെ യായ്ട്ടുള്ള ഒരു ടോപ്പ് പോലൂല്ല നമ്മക്ക്
അതെ ഉം
ഞാന് അതായത് ഇപ്പൊ എനിക്ക് മക്കളുണ്ട് അപ്പൊ അവൾക്ക് ഒരു ഉടുപ്പൊക്കെ എടുക്കുകയാണെഞ്ഞാ അവൾക്ക് മിനിമം അവൾക്ക് ഇപ്പൊ ഏഹ് രണ്ട് മൂന്ന് വയസ്സൊക്കെയാണം അപ്പോ അവള് ഉടുപ്പിനെന്നെ ഏഹ് ഒരു നല്ല ഉടുപ്പിൻ തന്നെ ഏകദേശം അഞ്ഞൂറായിരം ആഹ് ഒരു റേഞ്ചിൽ വരുന്നുണ്ട് നല്ലത് അതെ അതെ സത്യം ആണ് ട്ടോ ആഹ് അപ്പോ എന്താ പറയാ എന്താട്ടെ പിന്നെ ഞാൻ ഈ കല്യാണത്തിന് ഞാൻ ചെയ്തത് എനിക്ക് ഒരു കൊല്ലം പിന്നെ ഇതൊക്കെ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഡേറ്റും കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് നമ്മള് കൊറച്ച് ട്രിപ്പൊക്കെ പോയി ഫാമിലിയി ട്ട് ങ്ങനെ ട്രിപ്പ് പോയപ്പോ അവിട്ന്ന് ഇവിട്ന്ന് ക്കെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്തതാ അപ്പൊ പിന്നെ ഒരു മിക്സ് ആണ്
ആഹ്
ഉം ഉം അതെ അപ്പൊ അപ്പ പിന്നെ അങ്ങനെ നമുക്ക് അവിടെ ഇവിടെ പോകേണ്ടി വന്നിട്ടില്ല പിന്നെ എന്റെരു ആഹ് ഇതുപോലെ വേറെ അടുത്ത വീട്ടിലെ പിള്ളേർക്ക് ഇതേപോലെ കോയമ്പത്തൂര് ഞാൻ പോയിട്ടുണ്ടായിരുന്നു എന്റൊരു ആഹ് എനിക്ക് ഒറ്റയ്ക്കുള്ളത് ഞാൻ പല പല ഭാഗത്തു നിന്ന് എടു ത്ത് എന്റേതായ സ്റ്റൈല് ഞാൻ ഉണ്ടാക്കി ഉണ്ടാക്കിട്ട് സ്റ്റി ച്ച് ചെയ്യിപ്പിച്ചതാണ്
ഓക്കെ
ഇവിടെ വീട്ടിലും പിന്നെ അടുത്തുള്ളവർക്കും അങ്ങനെയൊക്കെയാണ് ഞാൻ കോയമ്പത്തൂര് പോയി അങ്ങനെ എടു ത്തത് പിന്നെ പിള്ളേർക്കും അങ്ങനെയൊക്കെ ഉം പിന്നെ എന്താ പറയാ അത്യാവശ്യം നല്ലതൊക്കെ തന്നെയാണ് മറ്റേ നേരത്തെ പറഞ്ഞില്ലേ കാഞ്ചീപുരൊക്കെ അത്യാവശ്യം നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ
ഓഹ്
ഉം ആഹ് പിന്നെ അതുല്ല പിന്നെ ഏഹ് പിന്നെ വേറെ ഏതൊക്കെയണ്ട് എ ആർ ഹാൻഡ്ലൂംസ് ല്ലെ
ആഹ് ഓക്കേ
ആഹ് അത് കണ്ടിട്ടുണ്ടോ ഇയാള് ഓൺലൈനില്
ആഹ് ഞാൻ ഇൻസ്റ്റയിൽ കണ്ടിണ്ട്
ആഹ് അതെ അപ്പോ അതും അത്യാവശ്യം നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് അവിടെ പോയൽ അത്യാവശ്യം നന്നായിട്ട് ഷോപ്പ് ചെയ്യാൻ പറ്റും ഞാനങ്ങനെ കുറെ വീഡിയോസിനെ ആഹ് എന്റെ ഫ്രണ്ട്സും കൊറച്ച് പോയിട്ടൊക്കെ ഉണ്ട് ആഹ് ഉം അപ്പോ പിന്നെ എന്തൊക്കാ എന്റെ അടുത്തുള്ള വീട്ടിലേക്ക് ഫുള്ള് എന്റെ അച്ഛൻ അമ്മക്കെ അങ്ങനെ കോയമ്പത്തൂര് പോയി എടു ക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് പോയി എടുത്തതാണ് അവിടെ
അങ്ങനെ ശരി ഉം
ഉ